കേൾക്കാം കേൾക്കാം
റെയ്ഞ്ചിന്റെ എന്തോ ഒരിഷ്യു ഉണ്ട് അതെന്നെ ഒരു ചെറുങ്ങന ഇങ്ങനെ കേക്ക്ന്ന് കറങ്ങിക്കോണ്ടിരിക്കുന്നതാണ് സി ന്തേ ലുണ്ട നിങ്ങ? സിന്തേല്ണ്ടാ സിന്തേ ഗ്രൂപ്പില് നിങ്ങളെ നമ്പറ്
ആഹ് സിന്തേലുണ്ട് പക്ഷെ സിന്തേലൊണ്ട് ഞാൻ പക്ഷെ സിന്തേലിപ്പ വർക്ക് ചെയ്യുന്നില്ല
ആഹ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് കാണാറുണ്ട് സി
അതിന് ഞാൻ ആഹ് ഞാൻ നേരത്തെ എടു ക്കുവാ വെക്കുമായിരുന്നു പക്ഷേ എനിക്കിപ്പോഴേ അപ് ലോഡ് ചെയ്യാനായിട്ടാ യിട്ട് ബുദ്ധിമുട്ടാണ് അപ് ലോഡ് ആവത്തില്ല സ്ക്രീന്ഷോട്ട് ഇവിടെ റേഞ്ചിന്റെ ഇതുള്ള കാരണം
അതെയ
ആന്ന് ഒരു അഞ്ചാറ് ദിവസം അത് തന്നെ ഇതായിരുന്നു അപ്പ പിന്നെ ഞാൻ പിന്നെ നിർത്തി കാര്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല
ആഹ് എത്ര വ്യൂസ് ഉണ്ടാന്ന്
എന്താടാ?
വ്യൂസ് എത്ര ഇണ്ടാന്നു?
വ്യൂസ് അതിന് അമ്പത് മതിയല്ലോ
അമ്പത് വ്യൂസ് ആഹ് വേറെന്ത് വർക്ക് ചെയ്യുന്നില്ല സ്റ്റാറ്റസ് വർക്ക് പ്രകൃതി മറ്റേ ആഡ്സ് വാല പിന്നെ പിക്കിൾസ് പോട്ട് പിന്നെ പ്രൊഡക്ട് സെല്ലി ആക്ക്വാഡ്സ്
അത് പറഞ്ഞായിരുന്നു പക്ഷെ അതിനെന്തോ പ്രോഡക്ട് എട്
അത് ഇപ്പോഴാണ് അങ്ങനെ അത് ആദ്യം ചേരുമ്പോ അങ്ങനെ പ്രൊഡക്ട് എടുക്കണം അങ്ങനെ ഒന്നും ഇണ്ടായിറ്റില്ല ഇപ്പോ ഒരാള് ഇരുന്ന് മുന്നൂറ്റി എഴുപത്തഞ്ചിന്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കണം എന്നാലെ ചേരാൻ പറ്റൂ അങ്ങനെ പിന്നെ വ്യൂസ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ രണ്ടാളും നിർബന്ധമായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അങ്ങനെ ഞാനൊരു ഓർഡർ കൊടുത്തിന് ബീഫ് അച്ചാറിന്
ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ വ്യൂസ് വേണോ
ആഹ ആഹ് അന്നെങ്കിൽ അല്ല വ്യൂസ് എത്രയാവാ വ്യൂസ് ഇരിന്നൂറ്റി ഇരുപതിന് മുകളിൽ വ്യൂ ഉണ്ടെങ്കില് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം അങ്ങനെയാണ് അതില് ഇപ്പൊ വന്നെ ആഹ് പിന്നെ ഞാൻ ഒരു ഓർഡർ എടുത്തിന് എന്നോട് ഒരു ഓർഡർ വാങ്ങി ചേർന്നപ്പം മുതല് എനിക്കന്ന് നാപത്തെ എട്ട് രൂപ കിട്ടീന് ഒരാഴ്ചന്റെ വ്യൂസും അങ്ങനെ കണക്കില്. ഇപ്പൊ ഈ ആഴ്ചക്ക് കിട്ടാനും നാളെ തുടങ്ങുന്നതാണ് കിട്ടാനും അതെ ഇന്ന് ഇന്ന് തൊടങ്ങി
അല്ല പ്രൊഡക്റ്റ് നമ്മള് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണ്ടേ
ആഹ് പൈസ കൊട്ത്ത് പ്രൊഡക്റ്റ് വാങ്ങണം ഏത് അത് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ വ്യൂസ് രണ്ടാളും വാങ്ങണം അങ്ങനെ പിന്നെ ഇപ്പൊ എനി ചേരുന്നാളും വാങ്ങണം പ്രൊഡക്റ്റ് അങ്ങനെ
അങ്ങനെ കുറേ പേര് സ്റ്റാറ്റസിട്ടത് ഞാൻ കണ്ടു പക്ഷെ
ആഹ കൊറെ ആളുണ്ട് ഇപ്പൊ അതില്. അത് പാവ അപ്പൊ ആഹ് ആഹ അങ്ങനെയാണ് ഉണ്ടായത്. എഹ് അങ്ങനെ അതിലുണ്ട് പിന്നെ ഞാന് പ്രകൃതിയില്. പ്രകൃതിയിലുണ്ട് അതില് മാസത്തില് കിട്ടുന്നു ക്യാഷ് പത്താം തീയതി നമ്മക്ക് അവര് ക്യാഷ് തരുന്ന പിന്നെ നല്ല പ്രൊഡക്റ്റ് ഒക്കെയാണ് അത് ലേഹ്യങ്ങളും ഇപ്പൊ അവര് പ്രകൃതി കെയർ തുടങ്ങിയിന്
എനിക്കറിയത്തില്ല അത് എങ്ങനെയാ എന്താന്നുള്ളത് അത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്താണ് കയറണത്
അല്ല അല്ല അത് അവര് ഇങ്ങനെ കേറ്റുള്ളൂ ഫ്രീ ഐറ്റാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ആയെങ്കിൽ നമുക്ക് കമ്മിഷൻ തരുന്നു വ്യൂസിനനുസരിച്ചിട്ട് ക്യാഷ് ആണ് അത് ഞമ്മ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് മറ്റല്ല അതില് കേരല് അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നല്ല പ്രോഡക്റ്റ് ആണ് ബീറ്റ്റൂട്ട് ലേഹ്യം ആട് ലേഹ്യം ഹെയർ കെയർ ഓയില് അങ്ങനെയൊക്കെണ്ട് ഇപ്പൊ അവര് പ്രകൃതി കെയർ തുടങ്ങീന്
ഹെയർ ഓയിലൊക്കെ എങ്ങനെയാണ് നമുക്കതിൻ്റെ റിസൾട്ടുണ്ടോ
ആഹ് നല്ല നല്ല റിസൾട്ടും അതിൽ ഇടുന്ന ഫീഡ്ബാക്ക് അതിനെയാണ് ഞമ്മ സ്റ്റാറ്റസ് വെക്കുന്നത് അപ്പൊ ആളുകൾ വാങ്ങുന്നത് നല്ല ഫീഡ്ബക്ക് ആണ് നല്ല സാധനാണ് എല്ലാം ഇപ്പൊ അവരരു പ്രകൃതികെയർ എന്ന് പറഞ്ഞ് തുടങ്ങീ എല്ലാ വകയണ്ട. ഇങ്ങനെ ഇത് ഒഴിച്ചില് പിഴിച്ചില് അങ്ങനത്തൊക്കെ ചെയ്യുന്നതില്ലേ അങ്ങനത്തെ ഇത് തുടങ്ങീന അതിന്റെ സ്റ്റാറ്റസ് ആണ് ഇപ്പൊ നമുക്ക് രാത്രി പത്ത് മണിയാകുമ്പോ വരും സ്റ്റാറ്റസ്. പിറ്റേന്ന് നാളെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ളതില് നമ്മ അപ്ലോഡ് ചെയ് സ്ക്രീൻഷോട്ട് അയച്ച് കൊടുക്കാം നൂറ് ഇരുന്നൂറ് വ്യൂ സിനുമുകളിലാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുക്കണം അങ്ങനെയാണ് നൂറ് വ്യൂസിന് ഒരു രൂപ ഇരുന്നൂറ് വ്യൂസിന് രണ്ട് രൂപ അങ്ങനെയാണ് കിട്ടല് ആഹ് നൂറ്റിമ്പത് നൂറ്റി അമ്പത് വ്യൂസിന് ഒന്നര അങ്ങനെയ രൂപ പക്ഷെ പത്താം തീയതിക്ക ആകുമ്പോക്ക് അവർ ശരിക്കും നമുക്ക് ക്യാഷ് തരുന്നു എനിക്ക് അമ്പത് അറുപത് രൂപ ഒക്കെ കിട്ടും ഇരുന്നൂറ്റി ഇരുപത് വ്യൂ എല്ലാം അധികം ഉണ്ടാവും ഉണ്ടന്ന് അപ്പൊ അത്ര ക്യാഷാ
ആഹ് ഇങ്ങന കുറെ പേര് ഇങ്ങനെ ഈ ബീറ്റ്‌റൂട്ടിൻ്റെ ഇതൊക്കെ ഇടണക്ക ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് അത് തന്നെ അത് പ്രകൃതിന്റെതാണ് അത് നമ്മ പിന്നെ ഈ പത്ത് മണിക്ക് രാത്രി വെച്ചെ പിറ്റന്നാള് പത്ത മണിയാവുമ്പോള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അത് ശരിക്കും അവർ ക്യാഷ് തരുന്ന് പക്ഷെ ഇപ്പൊ ദിവസവും ഇല്ല ഇത് ഇപ്പോ അവർക്ക് പ്രകൃതി കെയറിന്റെ ഇത് തുടങ്ങിയതുകൊണ്ട് അവർക്ക് ഡോക്ടർക്ക് കൺസൾട്ട് ട്ടിംഗ് അത് നമ്മുടെ ഫോണില കൺസൾട്ടിങ് ഉണ്ട് പോയിട്ട് ഞമ്മക്ക് ചെയ്യാം കൺസൾട്ടിങ് ആള ആയെങ്കും നമുക്ക് കമ്മീഷനും കിട്ടും പ്രൊഡക്റ്റന് വേറെ കമ്മീഷന് കിട്ടും ഇപ്പൊ ഇന്ന് ഒരാൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത്ക്ക് ഇന്ന് രാത്രി തന്നെ നമക്ക് അതിന്റെ കമ്മീഷൻ തരുന്ന അവര് പ്രകൃതിന് അത് സ്ത്രീകള് ചെയ്യുന്നതാ പ്രകൃതിന്റെ നല്ല നല്ല പ്രോഡക്റ്റ് ആണ് അതും ഹെയർ കെയർ ഓയിലി താളി അതൊക്കെ എന്നോട് വാങ്ങീന് ഒര് അ പെന്നോ വാങ്ങി അവര് നല്ല റിസൾട്ടാന്ന് പറഞ്ഞത് നല്ല സാധനാന്ന് അവര് പറഞ്ഞത് ബീറ്റ്റൂട്ട്ലെ
എന്ന് വെച്ചാ ഞങ്ങളീ ഇപ്പം മറ്റേ നമ്മുടെ താരനൊക്കെ പോവുന്ന ഇതില്ലേ
ആഹ് ആഹ്
അതൊരു അഞ്ചാറ് കമ്പനിയുടെ സാധനം ഞാൻ യൂസ് ചെയ്തു പക്ഷെ ഒരു. മാറ്റോല്ല
അതെയാ
ഞാനിപ്പ ഇ ആയൂർവേദം ആയിട്ടുള്ള എന്തങ്കിലും ഒണ്ടൊന്ന് തപ്പി കൊണ്ടിരിക്കുവാരുന്നു
പ്രകൃതിന് നല്ല സാധനാണ് നല്ല താളിയുണ്ടതില് ഹെയർ കെയർ ഓൽ ചെറിയ കുഞ്ഞു മുതൽ ഉപയോഗിക്കാം അത് അവർ ഉണ്ടാക്കുന്ന വീട് ടിയോ തന്നെ ഇടുന്നുണ്ട് ആഹ് ചെറിയ പിള്ളർ മുതൽ ഉപയോഗിക്കാം
ആണല്ലേ ഞാനെന്റെ മോനു പ റ്റി തപ്പിക്കൊണ്ടരിക്കുക കാര്യം അവർക്ക് നമ്മളുടെയും വലിയ പിൾ ആൾക്കാരുടെ ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ഇല്ല ഇല്ല ഇത് ചെറിയ കുഞ്ഞ് മുതൽ ഉപയോഗിക്കുന്നതാണ് അതിൽ കാണിക്കുന്നത് എന്തോ കുഞ്ഞു മുതൽ ഉപയോഗിക്കുന്നോണ്ട് എന്തോ ചേർക്കുന്നും ചെല്ലുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നോണ്ട്
ആഹ്
തോ ചേർക്കുന്നന്ന് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അതില് ഉപയോഗിക്കുന്ന ചെറിയ കുഞ്ഞു മുതല് എല്ലാം ഒണ്ട് കുഞ്ഞുങ്ങളെ പ്രൊഡക്റ്റും എല്ലാം ഒണ്ട് ഞാന് നിങ്ങള വാട്ട്സാപ്പ്ല് വേണോങ്കി അതിന്റെ വേറെ പ്രോഡക്റ്റ് എല്ലാം ഞാന് ഇട്ട് തരാം അതിനെ കുറിച്ചിട്ട്ട് തൊ നിങ്ങ നോക്ക്‌ അതിന്റെ സ് സ്റ്റാറ്റസ് നോക്കിയങ്ങക് അ കാണും അതിന്റെ ഫീഡ്ബാക്ക് കും അതൊക്കെചിര്ന്ന് നിങ്ങളെ നമ്പറാ എന്റെല് സ് സേവ് കാണുന്ന്ണ്ട് ഞാൻത് ചിന്താന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് കാണുന്ന്ണ്ട് ഏതിലുണ്ടോന്ന്റിയില്ല നിങ്ങ ഏതെങ്കിലും ഗ്രൂപ്പില്ണ്ടോന്തോ അങ്ങനായിരിക്കും
ചിന്താടെ ഒരു ഗ്രൂപ്പിൽ ഞാാനുണ്ടായര്ന്നു ഒരു മെയിൻ ഗ്രൂപ്പിലും പിന്നെ ഒരു സ്റ്റാറ്റസ് ന്റെ ഒരു ഗ്രൂപ്പ്
അതെ അതന്നെ നിങ്ങളെ സ്റ്റാറ്റസ് കാണന്ന നോക്കിയിട്ട്ണ്ട് ഞാൻ നിങ്ങള സ്റ്റാറ്റസ് അങ്ങനെ കാണന്ന്ണ്ട് ആഹ് അങ്ങനെയാ നിങ്ങക്കെന്തോ സുഖല്ലാന്നന്തോ പറഞ്ഞഞ് അലർജിന്റെ പ്രശ്നാ
അലർജിടെ പ്രശ്ന്ണ്ട്
അലർജി എന്ത് ഇങ്ങനെ പൊടി കുത്തിയാൽത്തെ
പൊടിയിടതും ഒണ്ട് പൊടിയിടതും ഒണ്ട് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാ ഇപ്പൊ രാത്രി മഴയുണ്ടല്ലോ അപ്പൊ തണ്പ്പ് വരുല്ലോ നന്നായിട്ട്
ആഹ് ആഹ് ആഹ്
അപ്പം ഏ പയങ്കരായിട്ട് തുമ്മല് വരും തുമ്മലന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം തുമ്മും അ തുമ്മി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലകറങ്ങും കണ്ണ് കഴച്ചു വിട്ടു പോവുന്ന പോലതോന്നും
അതിന് സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്തല്ല
ഇല്ല ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അതതൊരു ആ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സമയത്ത് ആയുർവേദ മരുന്ന് കഴിച്ചായിരുന്നു മാറിയത്
അതെയാ
എന്ന് വച്ചാ ഞങ്ങള് പള്ളിയില് മറ്റേ കരോളിന് പോവാര്ന്നു ഞായറ് ക്രിസ്മസിന്റെ സമയത്തെ
ആഹ് ആഹ് ആഹ്
ഇങ്ങനെ ടാബ്ലു ആയിട്ട് ചെയ്യാനായിട്ട് ഡയലോഗൊക്കെ ഇണ്ടതില് അപ്പ ഞങ്ങള് കൊറച്ച് ഫ്രണ്ട്സും പള്ളീന്ന് അച്ഛനും അവരും ഇരൊക്കെ ആയിട്ട് ഞങ്ങള് പോകും. ഓരോ ആൾക്കാര്ടെ വീട്ടിലൊക്കെ അപ്പൊ വെളു പിന്നെ മൂന്ന് മണിയൊക്കെ ആകുമ്പള വരെന അപ്പ അന്നത്തെ. ആ മഞ്ഞും ഇതെല്ലാം ഫുള്ള് ഒരു മാസത്തഹ് തുണ്ട്.
ആഹ് അങ്ങനെ എത്ത്
അപ്പം വന്നതാ അപ് ഇപ്പ വന്നെതെന്ന് പറഞ്ഞാല് പയങ്കര ഇതായിരുന്നു. ഒരു എൻക്ക് തോന്ന്ണു ഒരു വർഷവായിട്ട് എൻ്റത് മാറുന്നില്ലായിരുന്നു.
അതെ ആ അതെന്തോ ഒരു നല്ല ഒരു ഡോക്ടർക്ക് കാണിച്ച് റ്റോ മറ്റേ ഇംഗ്ലീഷ് മരുന്നല്ലാണ് മറ്റെ നാടൻ മര്ന്ന് ഉപയോഗിച്ചിട്ട്.
അന്നിട്ടൊന്നും മാറ്റല്ല പിന്നെ അവസാനം. ഞങ്ങളുടെ അവിടെത്തന്നെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ആയിട്ടുണ്ട്. ചെറിയൊരു ക്ലിനിക്ക് പോലെ. അവിടെ കൊണ്ടോയി കാണിച്ച് അവിട്ത്തെ മരുന്നൊരു മൂന്ന് മാസം കഴിച്ചപ്പഴാണ് മാറിയത്.
അതെയ എന്നിട്ട് ഇപ്പോ ആദ്യലേ വന്നു
തരുന്ന
അപ്പൊ അതേ മരുന്ന് തന്നെ നിങ്ങക്ക് പിന്നെ വീണ്ടും അതെന്നെ ഉപയോഗി ണ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറാ പാടില്ലെ.
പോണാൻ വേണ്ടിക്ക് ഇനി ഇപ്പം ഇവൻ്റെ ക്ലാസ്. വെള്ളിയാഴ്ചയാ വല്ല അതുപേ പോക്ക് നടക്കോള്ളു. കാര്യം കൊറച്ച് ദൂര ഉണ്ട് വീട്ടിലേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തായിട്ടാ. അത് അനിക്ക് ആ മരുന്നെ എനിക്ക് ക്കുള്ളൂ
അതെയ അപ്പൊ ആ മരുന്ന് തന്നെ ഉപയോഗിക്കുന്നത അന്ന് ഇങ്ങ
ഇവിടുന്ന് ഞാനായിട്ട് തൽക്കാലത്തേക്ക് മരുന്ന് വാങ്ങിച്ചു. പക്ഷെ ആ ഗുളികെ കഴിച്ചു കഴിയുമ്പഴ ത്തേക്കു നമുക്ക് ഭയങ്കര്വായിട്ട് ഒറക്കം വരും. ആഹ് നമുക്ക് നിക്കാൻ പറ്റ ത്തില്ല
ഇപ്പൊ പനിക്ക് ഹെൽത്ത് സെന്ററ്ന്ന് നമ്മ പോയിട്ടെ അപ്പ പനിക്ക് തന്നത് ഒരു ചെറ്യേ ഒരു കുളിയായും. തരുന്ന് പനിയും ഇന്റ കുളിരും തരുന്ന് പക്ഷെ അത് കഴിച്ചെങ്കും നമുക്ക് ക്കു ഒരു തലക്ക് മസ്ത പോലെ ഒറങ്ങ്ണ്. ആഹ് വിട്ട്ന്ന് കുഞ് കുളിക. അത് തന്നെങ്ക് നമക്ക്.
ആത് കഴിച്ചപ്പ തൊട്ട് ഒറക്ക റക്കം വരാൻ തൊടങ്ങി. അത് ഇവര് ഒറങ്ങാതെ നമുക്ക് ഒറങ്ങാനും പറ്റത്തില്ലോ. ഈ കുഞ്ഞ് ചെറുത് ഞാൻ പിന്നെ കുളിപ്പിച്ചൊണ്ടൊക്കെ കെടത്തി. ആ നമ്മളെ എങ്ങാനും ഈ ഗുളികഴിച് കെടക്ക്ണത് കാരണേ ബോധം ഉണ്ടാകത്തില്ല. ഉറങ്ങിപ്പോയാലും ചെലപ്പം ഇതങ്ങന ഉങ്ങിപ്പോയ അറിയത്തില്ല. അങ്ങനെ ബണ്ട് ആഹ് ത്തില്ല ഇവള് രാത്രി ഇവളറങ്ങിപ്പോയിക്കെ ചെയ്യും കട്ടിലിന്നൊക്കെ പിന്നെ മുറിപൂട്ട് ത്തിൽതിട്ടാ കെടക്കുന്നത്. മുറിയിൽ തന്നെ ഇണ്ടാവും. എങ്കിലും നമുക്കറിയത്തില്ലേ ഒറക്കത്തിലൊക്കെ താഴെപ്പോയി വല്ല വീണാല് ഇപ്പ തന്നെ ഇണ്ടായിട്ട് ആള് താഴെ വീണ്.
അതാ ഞാന് മുകളില് കെടുത്തല്ല. ഞാൻ തായ ന്ന്യെ കെട്ത്തല്. എട്ട് മാസായ കുഞ്ഞാണ്.
ക്കാൻ സ്ഥല വില്ല. മുറി ചെറിയ മുറിയാ. കട്ടില് അത്യാവശ്യം വലുതാ. ആഹ് സ്വന്തം വീടാണ്. നമ്മള് കുടുംബ വീട്ടിലാ നിൽക്കുന്നെ ഇപ്പൊ.
അപ്പൊ ആൾക്കാരെല്ലാം ഉണ്ടാന്തെല്ലാ ഒരുപാട്.
അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങള് ആഹ് അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും പിള്ളേരും ഞാനും
അതെയാ.
പിന്നെ അപ്പൊ ഈ വീടിന്റെ പുറത്തിട്ട് നമുക്കൊരു പണി നടത്താൻ പറ്റത്തില്ല. കാര്യം ഒത്തിരി പഴയ വീടാ
അതെ ആ ആ വേറെ നിങ്ങള് സ്വന്തായിറ്റ് വീടൊന്നും കെട്ടാന് ശ്രമിക്കുന്നില്ല അങ്ങനെ.
ചേട്ടൻ ഇളയാളാണ്. അപ്പം നമ്മളാണ് കുടുംബത്ത് നിയ്ക്കുന്നത്.
അതെ ആ അത് അപ്പൊ അത് പൊൾച്ച്ട്ട് കെട്ടാനൊന്നും അങ്ങനെയൊന്നും കഴിയില്ലാ അങ്ങനെ
ഇല്ല ഇത് ഒരു എന്താ പറയാ സ്ഥലമൊക്കെ നമുക്ക് പേരിലുണ്ട്.
ഉം.
പക്ഷേ ഇത് ഒരു കോർണർ കോർണർ വെച്ചാണ് ഈ വീട് നിക്കുന്നെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ വീട് പണിഞ്ഞ അതാണ് എനിക്ക് തോന്നുന്നത്
ആഹ് അങ്ങനെ ചെറിയ വീടായിരുന്നാ
സ്ഥലവില്ല ആഹ്.
ചെറിയ വീടാ പണിയൊക്കെ കഴിഞ്ഞ വീടല്ലെ ടൈൽസൊക്കെ.
ആ ടെറസ് ഒക്കെയുണ്ട് പൊക്കത്ത്. ഞാനതാ പറഞ്ഞേ ഞാൻ പൊക്കത്ത് പോയി ഇരിക്കൂന്ന്. കാര്യം അവ്ടേ ഷീറ്റിട്ടിരിക്കുകയാ അല്ലെങ്കി നമുക്കൊന്ന് കിടക്കാനോ ഇരിക്കാനോ ഒന്നും. പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് പൊക്കത്തൊരു റൂമായിട്ട് എടുത്തു കഴിഞ്ഞ വർഷം.
അതെയാ.
ഒരു ലക്ഷം രൂപ കൊണ്ട് പണി തുടങ്ങിയതാണ് പക്ഷെ പണി തീർന്ന് വന്നപ്പ അഞ്ച് ലക്ഷം രൂപയായി എന്നേ ഉള്ളൂ.
അതെയാ.
സാധനങ്ങളുടെയൊക്കെ വില കൂടി ഒരു ബാത്ത്റൂമും ചെറിയൊരു റൂമായിട്ട് എടുത്തായിരുന്നു കാര്യം ആരെങ്കിലും വന്നാലും നമുക്കൊന്ന് ഇപ്പം കിടത്താനോ അല്ലെങ്കി അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ നമുക്ക് പറ്റത്തില്ല.
ആഹ് അത്
കാരണം ഒരു റൂമായിട്ട് എടുത്ത്. അതാണ് ഞാൻ ട്യൂഷനൊക്കെ പൊക്കത്ത് വച്ചാണ് എടുക്കുന്നത്. കാര്യം അതാകുമ്പോ പിള്ളേര് താഴെ ഇരുത്താലോ.
ആഹ് ആഹ് ആഹ്
നമുക്കകത്ത് ഇരുത്തല്